ഹലോ കേക്കുന്നുണ്ടോ
ആഹ് ആഹ് അഹ് പറ
എന്തോണ്ട് വിശേഷം
ഓഹ് വിശേഷം എന്ത് വാ ഇന്ന് മഴയന്നും ഇല്ലാരുന്നു
നല്ല വീ നമുക്കൊന്നും നല്ല വീതായിരുന്നു
ആഹ് ആഹ്
ഉം വെയിലണ്ട് നല്ലതായിരുന്നു മഴയായതിന്റെ ബുദ്ധിമുട്ട് ആ കുഞ്ഞൊക്കെ വന്നോ കുഞ്ഞിന്റെ ബെളമൊക്കെ കേൾക്കുന്നല്ലേ
വന്ന്‌
ആ ആന്നോ മം മോള് വന്നില്ലേ
മോളും കൊച്ചുഒന്നും വന്നില്ലയോ ഇന്നലെ ഹലോ കേൾക്കുന്നില്ലേ ആഹ് പിന്നെ വേറെന്താണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ
ഇത് പ
ആഹ് പിന്നെ എന്തോ രാത്രിയിലക്ക എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിയോ
ആഹ് ഉണ്ടാക്കി ഉണ്ടാക്കി
എന്താണ്
പിന്നെ ഫുടൊക്കെ നേരത്ത ഉണ്ടാക്കി
എന്തന്നുണ്ടാക്കിയെ
എന്ത‌ ഉണ്ടാക്കിയത് ചോറും ചീനി തോരൻ മീൻകറി
ഉം എന്തൊരു മീൻ കിട്ടി
തേട്
ഉം നമുക്കൊക്കെ തേരൊക്കെ കിട്ടിട്ട് എത്രയോ നാളായി തേട് ക്കായന്റെ കായൽ ന്റെ തേടാന്ന കടലിന്റെ തേടാ
കടലിലെയതോന്നണത്
തേടന്ന് പറയുന്നേ അല് ഒരച്ചരച്ച് കഴുകുന്ന മീനല്ലേ എന്റെ പുറത്ത് ആഹ അത് തന്നെ പണ്ടൊക്കെ എനിക്കു ഇഷ്ട അത് ഇപ്പൊ ഒരുപാട് നാളെ വലിയ തേടാന്ന് അതിനകത്ത് നിറയെ മു മുട്ടയൊക്കെ കാണത്തില്ലേ ആഹ പണ്ടെന്റെ കുഞ്ഞിലെയൊക്കെ കിട്ടുവായിരുന്നു വല്യ മുട്ടയുള്ളതേടൊക്കെ
ഉം ചന്തയിലൊക്കെ പോയാൽ കിട്ടും വലുതൊക്കെ
ആഹ് നമ്മള് ചന്തേയിലൊന്നും കണ്ടിട്ടേ ഇല്ല അല്ലെങ്ക ആ നമ്മുടെ നാട്ടിലെ എവിടെ
ഉം
നമ്മുടെ നാട്ടില് ചുമപ്പൻ കോരന്ന് പറയല്ലേല്ലെ
ആഹ് ആഹ് ആഹ് ഇവിടെ അതിന് പറയുന്ന പൊന്നാരോന്ന
ആഹ ആ മീനന്നും നമുക്ക് ഇവിടെ ഭയങ്കര വിലയാണ് കുറച്ചേ കിട്ടു പക്ഷെ നമ്മള് കൊല്ലത്തോട്ടൊക്കെ ചെന്ന ഇഷ്ടംപോലെ കിട്ടുവത്
ആഹ അല്ലെ ഇപ്പ അടവല്ലേ ഇപ്പം ഇവിടെയും കുറവാ
അല്ല എന്നാലും നമ്മള് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഇരിക്കുന്നതാണ് കൊല്ലം സൈഡിലൊക്കെ അവിടോക്കെ അതിന് വിലയും കുറവാണ്
പക്ഷെ ഇരിക്കുന്നത് കാണാ ഭയങ്കര വിലയാ
അതിനൊക്കാ വിലയ ഇവിടെ നമുക്ക് തിരുവനന്തുരതൊക്കെ നല്ല വിലയ
ഇനിപ്പ ഇപ്പൊ അടവല്ലേ ഇനിയിപ്പ തുറന്ന് കഴിയുമ്പ ലാഭത്തിന് കിട്ടും
ആഹ് ആ മീനൊക്കെ എനക്ക് ഇഷ്ട തേട് ഒക്കെ ഇഷ് ഇപ്പ അങ്ങ നെത്തോലിയ നമുക്ക് കിട്ടുന്നെ ആ
അവിടെയൊക്കെ നെത്തോലി ഉണ്ടന്ന് ഇത് ഇന്ന് കൊണ്ടുപോയത് തേടായിരുന്നു
ആഹ അത് മുളകൂകറിക്കെത്തല്ലേ ഉള്ളൂ
അത്രേ ഉള്ളു ഉം അടക്കാൻ പൊള്ളിയിട്ട് ഞാ അവർക്കന്ന് മരുമോ ഇഷ്ടപ്പെടത്തില്ല അവള് പുളി അരച്ചക്കുന്നെ ഹ്
അങ്ങനെ രണ്ടായിട്ട് നോക്കോ പിന്നെ
ഇല്ല കണക്കിന് വെച്ച്ത് അവളാ വെച്ചത് ഞാൻ വെച്ചത് എവിടെ ആഹ് കാനൊക്കെ അറീയെ
ആഹ്
ഞാൻ ഇന്ന് ഒരിട്ത്ത് വരെ പോയിരിന്ന്
ഹോസ്പിറ്റ്ൽ പോയോ
ആ ഹോസ്പിറ്റലിൽ പോയായിരുന്നു
മ്മ്
നേര ഈ വന്നപ്പോഴത്തേക്ക് ഇവിടെ കറിവ് വെന്ത്
ആഹ്
ഇതെകൂടെ ചീനീ കൊണ്ട് പോയി വണ്ടിക്കാരെ ചീനീം കൊണ്ട് പോയി അവരേല്ന്ന് ഒരികിലോ ചീനി വേടിച്ച് വേവിച്ച്
ആഹ് പിന്നെ ചേച്ചിക്ക് തൈറോയ്ഡിന്റെ പ്രശ്നംഉണ്ടോ?
ആഹ് ഉണ്ട്
ആ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോന്നതന്നോ
ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നതാ. മാസം തോറും പോകണം ഇപ്പോൾ
ആഹ് എന്ത ഓപ്പറേഷനാ കഴിഞ്ഞന്നോ തൈറോ
ആഹ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷയി ഇത് ചെയ്തോണ്ടിരിക്കുകയ ഗുളിക കഴിക്കുന്ന നൂറ്റി പന്ത്രണ്ടര ഗുളിക കഴിക്കുന്നേ
ആഹ് ഓ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത കളഞ്ഞൊണ്ട് അത്രയും ഗുളിക കഴിക്കണംല്ലേ ആഹ് ആ അതിങ്ങനെ മാസം തോറും ചെക്ക് ചെയ്യുമ്പോ അത് കൂടിയും കുറഞ്ഞു ഒക്കെ വരുമോ അങ്ങെനെ
കൊറയും അത് പിന്നെ ഉറവാന്നെ പറയും കുറച്ച് ഗുളിയായി ക്കണം അങ്ങനെയൊക്കെ പറയും ഗുളികയുടെ അളവ് കൂട്ടി കുറക്കേ ചെയ്യും ആ ചിലപ്പോ നൂറ്റി പ പന്ത്രണ്ടര നൂപ്പ നൂറ്റി ഇരുപത്തഞ്ചച് കഴിക്കാൻപറയും
ആഹ്
ചിലപ്പോ ച ചിലപ്പോ പറയും നൂറ്റി പന്ത്രണ്ടര കഴിക്കാൻ പറയും അങ്ങനെ മാറി തിരിക നിക്കിയ ഇപ്പൊ
അങ്ങനെ ബുദ്ധിമുട്ടൊക്കെണ്ട് അത് തൈറോഡൊക്കെങ് കൂടിയ ശ്വാസമുട്ട്
ആഹ് ഉണ്ട് ഇച്ചിരി നടക്കമ്പോ അങ്ങ് ശ്വാസം മുട്ട്ന്ന കണക്കാ
ആഹ് അങ്ങനെ എനിക്കുംഒണ്ട് തൈറോഡ് നോക്കുമ്പോഴൊക്കെ
പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല, പയ്യെ അ നടക്കാനും പെട്ടെന്ന് നടന്ന അങ്ങ് ശ്വാസംമുട്ട്ന്ന കാണക്കാ
ഓഹ് അത് നമ്മുടെ ഈ എല്ലാ അവയവങ്ങളെയും ആ തൈറോയ്ഡ് കൂടിയാലേ അവയവങ്ങൾക് എല്ലാം ക്ഷീണം വരുവല്ലേ അതാണ് ഉറക്കം വരും. അങ്ങനെയൊക്കെ ഇല്ലേ
അങ്ങനെയൊക്കെ ഉണ്ട് ശരീരം മണ്ണി
ആഹ്ഹ എനിക്കുണ്ട് തൈറോയ്ഡ് പക്ഷെ ടി എസ് എച്ച് ഒക്കെ നോ ക്കുമ്പോ നോർമൽ ആണ് എന്നാലും ഈ ആ ഗ്രന്ഥി വച്ചിട്ട് വീങ്ങി വര്ന്ന് അപ്പം ഡോക്ടർ പറഞ് സർജറി ചെയ്യാൻ പറഞ്ഞു
ഉം
അപ്പൊ സ പിന്നെ ഡോക്ർ പർഞ്ഞ് അത് വല്യ കുഴപ്പൊന്നുല്ല അങ്ങനെ ഇരിക്കുന്നണ്ട് ബുദ്ധിമുട്ടൊന്നുല്ലന്ന് എനിക്ക്നല്ല പ്രശ് പ്രശ്നം വല്ലതോണ്ടോന്ന് ചോദിച്ച് അപ്പ എനിക്ക് അങ്ങനെ വെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല നടക്കുമ്പോ ഇങ്ങനെ കതപ്പുണ്ടോന്ന് ചോദിച്ചു ചെല ചെറുതായിട്ടുണ്ട് ചെറിയ മഴയുണ്ട് പിന്നെ ഇടക്കൊക്കെ
പിന്നെ അങ്ങ് എടുത്ത് കളയന്നാ നല്ലത്
അല്ല ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളഞ്ഞാല് ഒരുപാട് പേർക്ക് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അങ്ങ് ഓരോരോ ബുദ്ധിമുട്ടുകളായി എനിക്ക് പിന്നെ പ്രശ്നം ഒന്നും ഇല്ല. അതുകൊണ്ട് വളരുന്ന് നോക്കാൻ പറഞ്ഞ്
ഉം ഉം
ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കും കൊഴപ്പോല്ല.
ഉം ഗുളിക കഴിച്ചോണ്ടിരിക്ക്യാണൊ.
ഇല്ല എനിക്ക് ബ്ലഡില് ഇല്ല. ടി എസ് എച്ച് നോക്കുമ്പോ നോർമല.
ഉം അത് കഴിക്കണ്ടാന്ന് പറഞ്ഞോ
അ ഡോക്ടർ കഴിക്കണ്ടാന്ന് പറഞ്ഞു. ഇഞ്ഞ്പ്പ ഒത്തിരിനാളായി നോക്കീട്ടും.
ക്കണ്ട വന്ന് ആ ഒത്തിരി പേർക്ക് ഇങ്ങനെ കഴിക്കണ്ട എന്ന് പറഞ്ഞവര് പിന്നെ അത് കൂടുതല് കഴിക്ക്യാ ഇപ്പോ
ആ പിന്നെ സ്കാൻ ചെയ്തൊക്കെ നോക്കിട്ടുണ്ട്. ഇടക്ക് എന്നാലും കൊഴപ്പുല്ല.
ഇന്നാലും മൂന്നു മാസം കൂടുമ്പം നോക്കണം. അവരോട് നോക്കണം. ആ പ ട് കൊള്ളാ ണ്ടായാല്. ഉം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പം നോക്കിയത്. ഗുളിക കഴിക്കണെങ്കി കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ കൂടേയും ചെയ്യും.
ആ ഇന്നട്ട് അവര് ഇ ഡോക്ടറും പറഞ്ഞ് ആറ് മാസം ഒക്കെ ആവുമ്പം വന്ന്. ചെക്ക് ചെയ്യണോന്ന് പറഞ്ഞ്. ഈ മഴ കൊള്ളാൻ നമുക്കെന്നെ വല്യെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തോണ്ടെന്നെ ഇപ്പോ ചെക്ക് ചെയ്യത്തൊന്നും ഇല്ല. ഇനി ഒന്ന് പോണന്നെരം ഉം
അഹ് പോയി.
പിന്നെ അതിനകത്ത്ന്നെ ഈ കുത്തിയെടുത്തൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. എന്ത് എഫ് എൻ എഫ് എൻ സി എഫ് എൻ സി എന്നും പറഞ്ഞ്ങ്ങാണ്ട്.
ഉം അങ്ങനെ അതും കൂടെ കൂടെ ചെയ്യണം. അത് അവടെ വെച്ചോണ്ടിരിക്കരുത് മാ- ഇപ്പൊ ഇങ്ങളൊ ആറ്മാസം ആറ്മാസം. കൂടെ ഇപ്പം ചെയ്
ആ അങ്ങനെ ചെയ്തപ്പം കൊഴപ്പൊന്നും ഇല്ലായിരുന്ന്. പിന്നെ ഇന്നട്ടും പറഞ്ഞ് ഇഞ്ഞ് ഒരു വാർഷം കഴിയുമ്പം ചെക്ക് ചെയ്യാൻ പറ്ഞ്ഞ്. ഇഞ്പ്പം ചെയ്തിട്ട് രണ്ടു വർഷം ആയി.
ആ അത് കൊള്ളാ എന്തായാലും.
ഉം അധികം ഉം മ ണ്ണൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. ചെലോര് പറയും ഭയങ്കര വണ്ണം വെക്കുംന്ന് പറയും.
ആ ചെലർ മോശമാവും. ചെലർ മോശമാവും പിന്നെ അങ്ങനെ. ആ മുടിയെല്ലാം പൊഴിഞ്ഞു പോകും. എനിക്ക് മുടിയെല്ലാം പൊഴിഞ്ഞ് ഈ വണ്ണം വെക്ക ഇന്നിടുന്ന ബ്ലൗസ് ഇഞ്ഞ് അടുത്ത ഒരാഴ്ച കഴിഞ്ഞാ എനിക്ക് ഇടാൻ വയ്യ.
ഓ അങ്ങനെ വണ്ണം വയ്ക്കും അല്ലെ.
അങ്ങനെ ആഹ്
ആ എനിക്ക് പിന്നെ വെയിറ്റ് ഒക്കെ പ പത്ത് വർഷം മുമ്പുള്ള അതേ വെയിറ്റ് തന്നെ ഇപ്പഴും.
ഉം
വണ്ണൊന്നും വെക്കുന്നില്ല. ആ നിങ്ങളൊക്കെ മ മൂന്ന് മാസം കൂടുമ്പോ ആ ആന്ന് ആന്ന് ഹൈപ്പോയുണ്ട് ഹൈ അത് കൊണ്ട് വണ്ണം കൂടുന്നേ ഉണ്ട്
ആ ഇൻക്ക് വണ്ണം കൂടുന്നതാ മുടിയെല്ലാം അങ്ങ് പൊഴിയുന്നു
ഉം ക്ഷീണം വെ എപ്പോഴൊല്ലേ എപ്പഴും ആ.
എപ്പോഴും കെടന്നാ മതി അങ്ങനെ
കെടന്നാ മതി തോന്നുന്നു. ഒറക്കം കൊറവാന്നൊക്കെ പറ
ഉം ആന്ന് ചത് കെടന്നാലും ഉടനെ ഒറക്കം വെരത്തില്ല.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെയൊള്ള ബുദ്ധിമുട്ട്ണ്ടല്ലേ ഉം പിന്നെ വേറെ എന്തുവാ വിശേഷങ്ങളല്ലാതെ? പ്രിയദർശിനിയിലാണോ പോന്നതും വരുന്നതും ഒക്കെ?
അത് ഇന്നങ്ങനെ പോയത് ഇനി നാളെ ഇനിയിപ്പോ പ്രൈവറ്റ് ബസ്സൊക്കെ സമരവാന്ന് പറയുന്ന്
ആഹ് നാളെ ഇങ്ങനെ പ്രൈവറ്റ് ബസ്സ് സമരവാന്ന് ഞാനും കേട്ട് എന്ത്
ആഹ് അന്നേരം പിന്നെ ഇത് അന്നേരം പിന്നെ അന്നേരം പിന്നെ ആഹ് ഇതിനാത്തൊക്കെ തെള്ളായിരിക്കും പ്രിയദർശിനിക്കാത്തെല്ലാം.
ഓഹ് ജോലി തൊടങ്ങിയോ?
ജോലി തൊടങ്ങീല്ലാ ആശുപത്രിയിലൊക്കെ പോവും
ആഹ് ആഹ് ആഹ് അത് അത് ഒരു ദിവസം പോയാ പിന്നെ പിറ്റേ ദിവസം പോണല്ലേ?
ഉം പോണം ഇപ്പൊ ഞാൻ തെ ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യുന്നു.
ഓഹ് ഓഹ്
ആഹ് അവരതും കൂടായിനിയിപ്പോ
അതും ഡെയ്ലി പോണോ?
ഉം ഡെയിലി ചെയ്താ നല്ലതാ.
ആഹ് ആഹ് ഡെയിലി അങ്ങുന്ന് ബസ് കേറി പോണ്ടേ?
ആഹ് പോണം പൈസ കൊടുക്കണ്ട അല്ലേ?
ആഹ് ആഹ് ആഹ് ഫിസിയോ തെറാപ്പി ചെയ്യുന്നതിന് പൈസ കൊടുക്കണോ?
വേണ്ടാ
അതും ഫ്രീയാണല്ലേ?
ഫ്രീയാത് ഉം അതിന്റെ ആ ജെല്ല് മേടിക്കുന്നേന് ഇരുന്നൂറ്റിഅമ്പത് രൂപ
ആഹ് ഇന്നാള് ഒരു ചേച്ചി എന്റെ ഒരു ചേച്ചി വിളിച്ചപ്പഴും പറഞ്ഞു ചേച്ചി ഇങ്ങനെ പോയി ചെയ്യുന്നെ ജെല്ലെ ക്കെ മേടിച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ്
ഏഹ് മേടിച്ച് കൊടുത്തിട്ട് നമ്മക്കിങ്ങ് കൊണ്ടു പോരാ അവര്ക്ക്‌ കൊടുക്കയൊന്നും വേണ്ടാ നമ്മക്കുപയോഗിച്ചിട്ട് ഇങ്ങ് കൊണ്ടു പോരാ
ആഹ് ആഹ് ആഹ് ആഹ് അത് കൊള്ളാല്ലോ ആഹ് ആഹ് പോന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ?
ത്രേയുള്ളു
ആഹ് ആഹ് ആഹ് ആഹ് അന്നാരം നല്ലതാണ് പോയി ഒരു ഒര് ചെലത് ഒരാഴ്ച കോഴ്സ് ചെലത് രണ്ടാഴ്ച കോഴ്സ് അങ്ങനാണ്
ഉം ഇതവര് അങ്ങനൊന്നും പറയുന്നില്ലാ അവര് പറയുന്നെ എന്നും ചെയ്താ അത്രയും നല്ലതാന്ന് പറയും
ആഹ് ആഹ് നമ്മക്ക് അന്നേരം പോ ആഹ് പോന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ? ഉം വീട്ടുകാർക്കും ബുദ്ധിമുട്ടാ ഇന്ന് ഇത് എന്നും നമ്മളിങ്ങനെ പോന്നതും വീട്ടിലും ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടാ
ആഹ് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാ അവരൊക്കെ അത് പറഞ്ഞാ മനസ്സിലാവത്തില്ലാ
മനസ്സിലാവത്തൂല്ലാ ആഹ് ഞാൻ വിചാരിച്ച് നാളെയന്നേരം പോണ്ടാന്ന് വിചാരിച്ചു പ്രൈവറ്റ് ബസ്സും ഇല്ലല്ലോ?
ചേച്ചി ഞാൻ വിളിക്കാവേ ശരിയെന്നാ
ആഹ് ശരി ശരി